ഹലോ ഉം നല്ലവർത്താനം സുഖം തന്നെ എന്താ അവിടുത്തെ വർത്താനമെന്താ
എന്താനല്ലതന്നെ ഞാൻ നിസ്കരിച്ചാൻ പോയിരുതി
നിസ്കരിച്ചാഞാന് അങ്ങട്ട് ഒന്നും റിസൾട്ടൊന്നുംകിട്ടിയില്ല അപ്പൊ നിങ്ങളു പറഞ്ഞമാതിരിപോയാലെഴുതിയ ഉം നിസ്ക്കാരം അതിപ്പൊ ഫ്രീയായപ്പോളേ
ആഹ് അതുതന്നെ കിട്ടുമ്പോളേ കിട്ടുള്ളൂ
ആഹ്
ഉം ഉം മക്കളോ
മക്കളൊക്കെയവിടെയുണ്ട് മൂത്തവരൊക്കെ സ്റ്റേറ്റ്സിലുണ്ട് ചെറിയ ബാഗും തൂക്കിയിട്ടുണ്ടായിറങ്ങീക്കണേ
എങ്ങിട്ട്
എങ്ങിട്ടോ ഓലുപഠിക്കാൻതന്നെവേഗം തട്ടൊക്കെ തലയിലിട്ട ങ്ങോട്ടു വൈകുന്നേരം പർദയാണ്ഒപ്പം ഷാളും ഇതിട്ടോണ്ടാണിറങ്ങിയേക്കണേ പഠിക്കാനാണിറങ്ങി ഉം
എഴുതാനൊക്കെ..
കൊടുക്കുമങ്ങനെ, ആഹ്.. ഒരാൾ ത് കഴിഞിട്ടൊരാൾക്ക് കൊടുക്കും
ഉം..
ഓള് വലുതാ, തിരക്കൊക്കെയുണ്ടിനി.
ആഹ് കണ്ണും, ചെവിയും കേക്കൂലായല്ലേ ശനിയുംഞായറും.
ആഹ്.. ഞാൻപറയുമത് ശനിയും, ഞായറുംകൂടി എന്താക്ലാസ്ഉണ്ടാക്കാ വേണ്ടതെന്നു പറയും.
ഞാനാ എന്നെ പറയല്
ഉം രണ്ട്ു മാസക്കെ രണ്ട്ു മാസം വ ട്ട് സ്കൂള് തുറന്നിട്ടെങ്കി ആഞ്ഞു
ഉ ആന്നെ
ഉം
എന്താജ്ജ അത് വരെ പഠിച്ചത്
ഞാൻ പ്ലസ് ടു
ഏ ഏതേനി വിഷയം
പ്ലസ് റ്റു ഞാൻ കൊമേഴ്സയ് നി പിന്നെ ഞാനോരു കമ്പ്യൂട്ടർ കോഴ്സും പഠിച്ചു കഞ്ഞിട്ട് അപ്പോ പ്ര്സ്റ്റന് ഞാന് ആ പത്തുരെ പഠിച്ചിട്ടുള്ള യ്നി പ്ലസ് ടു ഞാനിപ്പഴാ ഇപ്പം ടുത്ത് നല് വർഷം മുന്നേ ണ് പഠിച്ച വർഷം മുന്ന ഇങ്ങനെ ആ ആ ന
ഏ ഏ പോയി പഠിച്ചാത മറ്റേ തുല്യതാ പരീക്ഷ എന്തായിര്
ഇത് തുല്യതല്ല ഈ എൻ ഐയോസിന്റെ ആറു മാസത്തരുകോഴ്സ് പ്ലസ് വണ്ണും പ്ലസ്‌ടും രുമിച്ചാ തുല്യ അത് ഒരു പത്ത് പന്ത്രണ്ടായിരംപ ഫീ വര്ണ്ണ്ട് രണ്ടുംപാടും ഒരുമിച്ചാവും അ എക്സാമിന് പോയാ മതി മറ്റേ ഓൺലൈൻ അ എനിക്ക് പ്ലസ് ടു
കമ്പ്യൂട്ടർ എന്താ ടിച്ചേ
കംമ്പ്യൂട്ടർ ഡാറ്റ എൻട്രി അന്ന് പോണമങ്കരുതന പക്ഷെ അന്ന് കുട്ടികളൊക്കെ അങ്ങോട്ട് പോവാാൻ പറ്റിയില്ല പിന്നെ
ആഹ
പഠിച്ചത് കുട്ടികളൊക്കെ ഇങ്ങളടെെല്ലാം യിറ്റ പിന്നെ പഠിച്ചത് വേറെൊക്കെ പോകന്നട്ട ഞമ്മള് സ്വന്തംൊക്കെ പിഞ്ഞെ നമ്മുക്ക് വേണ്ട ജോലി എടുക്കാ നമ്മക്ക് വേണ്ട ഒഴിഞ്ഞിരിക്ക അങ്ങനെക്കാലോ പിന്ന
ആ എല്ലരും ഉം
കമ്പ്യൂട്ടർ കോഴസ ഡാറ്റ എൻട്രി ചെയ്യോ
ഏഹപ്പന്താ പ്ലസ് ടു ഏതാ കോഴ്സ് എടുത്ത ഹുമാൻറ്റീസ
ആ ആഹ്യ മാൻ റ്റി സ്
ഉം
മാൻ്റീസ് അതന്നപ്പ ഇങ്ങനെ പ്ലസ് ടു ഇട്ടി ഈ ആളത പഠിച്ചാണ്
ഞാന് ഡിഗ്രി ബി കോം ഉ ഉ കമ്പ്യൂട്ടർ പ ഠിച്ച കമ്പ്യൂട്ടർ പിന്നൊലടു സ്േഡിഫാ പറഞ്ഞ ഒരു കോഴ്സ്
ആഹ് അതുണ്ട് എനിക്ക് പിന്നെ ഇപ്പ പേടിയാൻ പറില്ല ങ്ങനെ നമ്മൾ കൊറെ ഏയ് ജ് ആയിട്ട് ഓോ കൊടുക്കുമ്പോ ാൻ കഴിയുംന്ത അറിയാത്തോണ്ട് ഞാന് പത്ത വർഷം കഴിഞ്ഞിട്ടാണ് ആ പത്ത് വർഷം കേട്ട് പ്ലസ് ടുവിെ പഠിക്കാം ഒരുങ്ങത് അതിനെ എനിക്ക്ി പേടി വിനിയയ്യോ പക്ഷെ അത് കുഴപ്പമില്ലല്ലാത്ത മാർക്കൊക്കെ ഉണ്ടായിോട്ടോ അത് കുഴപ്പമില്ലാത്ത രീതിൽ പാസ്സായി അത്യാവശ്യം മാർക്കൊക്കെണ്ടന
അതിന് മ്മളെന്താ പററയാൻ പറയുമ്പോം കുട്ടികൾ പഠിച്ച് പിന്നെ എല്ലാരും പറയും കല്യാണം ഞാൻ കല്യാണം കഴി ഞ്ഞപ്പോ പിറന്ന ഇറങ്ങഞ്ഞ പിന ഫസ്റ്റ്ത്തെ കുട്ടിണ്ടാവും പിന്നെത് വല്താവട്ടേറിം അപ്പൊപിന്നെ രണ്ടാമത്തെ കുട്ടിയാകും
കല്ല്യാണം കഴിഞ്ഞ അതില് പഠിക്കാനൊക്കെ പോകാന്നോക്കെ പറഞ്ഞ്പ്പോ പിന്നൊരു കുട്ട്യായി പിന്നെ പോവാൻ പറ്റീല പിന്നെ അന്നൊന്നും പറ്ഞ്ഞാ ഇപ്പൊ കുട്ട്യേളായാലും മക്കളായാലൊക്കെ പഠിക്കാൻ പോവും വയറ്റിലായാവരേ പഠിക്കാ പോവ്ണ്ട്
അതെന്നെ ഇല്ലാ ഞാൻ പറയും ലാസ് റ്റ് മൂന്നാമത്തോ നാലാമത്തോക്കെ കഴിഞ്ഞു അവറ്റിം വല്താവട്ടേറിമ്പോത്തിന് ഞമ്മളെ പ്രായും കഴിഞ്ഞു
അതാണ്ല്ലത് ഇപ്പൊ ഇന്റെ അനിയത്തിക്കെ പ്രസവിച്ച് കടന്നാടൈമില് വരെ പണി ട്ക്കാം പോയിക്ക്ണ് ഓളൊക്കെ എക്സാമിന് ഡി ഗ്രീ അനിയത്ത്യോക്കെ ഓള് ചെറിയ കുട്ടീനെ ഇന്നെട്ട് അയ്നെ ഇട്ട്ക്കാണ്ട് അങ്ങനെ ഞമ്മളൊന്നും പോയിന്യന്ന് അങ്ങനെല്ലേനിട്ടോ ഞാനൊന്നും പോയിന്യന്നൊന്നും
അതെന്നെ പറഞ്ഞതെ
അപ്പൊ പിന്നെങ്ങനെ എല്ലാരും നമക്ക് എന്താ എവ്ടെ പറയ്ന്നെ പത്താം ക്ലാസ്ന്ന് പറഞ്ഞ ഒന്നുല്ലാറ്യാ ഞാനെ ഒര് പത്തൊക്കെ മനസ്സരോട് പറയാൻ പറ്റൂല്ല ആഹ് പ്ലസ്ടുന്നെ ഒന്നും അല്ല പിന്നെ അയിക്കൂടെ പത്താം ഏതുവരെ പഠിച്ചോയ്ച്ചാ പ ത്ത്ന്നോക്കെ പറിണോര് അപ്പൊ ഞാൻ ഇൻക്ക് ഹസ്ബന്റ്ന് വല്ല്യ താല്പര്യന്നുല്ലട്ടോ പഠിപ്പിനോട് അങ്ങനെ
അത് സെരി
ഇപ്പാക്കൊക്കെ ഓല് ഇന്റെ ഇപ്പാക്കോക്കെ ഇങ്ങനെ പഠിക്കണം പഠിപ്പിക്കണം അങ്ങനത്തെക്കോര് ആഗ്രഹം അന്ന് അത് ഇല്ലേനു ഞങ്ങള് മു ഞങ്ങളോര് മൂന്ന് പെൺകുട്ടിം ഒര് ആൺകുട്ടിം ഞാൻ വല്താണ്
ഏഹ്
അന്നൊന്നും പിന്നെ അത്രക്കുതുല്ലേനു ഇങ്ങനെ പഠ്പ്പിന് പഠ് പഠിപ്പിന്റെ കര്യത്തിനൊന്നും അങ്ങനെ കല്യാണം വന്നപ്പാണ്ട് ഇണ്ടാക്കി
ഞങ്ങള് അഞ്ച് പെൺകുട്ട്യേളാ ഞാൻ രണ്ടാമത്തതാ
ആഹ് ഞാനാ വല്ത് ഇന്റെ താഴെല്ലേ അനിയത്തിപ്പോ ബി എഡ്യ്യാണ് ഓളെ കല്യാണോക്കെ കഴിഞ്ഞിക്ക്ണ് ഒര് കു ട്ട്ണ്ട് ഓള് പിന്നെ കല്യാണം കഴിഞ്ഞിട്ടും പഠിപ്പ് നിർത്തീലാ ഓളങ്ങനെ പഠിച്ചു പോയി ഇപ്പ ബിഎഡ്യ്യാണ് ഡിഗ്രിം പിജിയൊക്കെ കഴിഞ്ഞ്
ഉം ഉം
അങ്ങനെണ്ടാക്കണം പഠിപ്പ് അത് കഴിഞ്ഞിട്ട് പിന്നെ ആഹ് അതെ മോണ്ടിസോറി ത്ത്പോണം അങ്ങനെ ടിടിസിക്ക് പോകാനെനിക്ക് ആഗ്രഹം
ഏഹ്
ടിടിസി ഒന്നും ഇങ്ങനെ ഓൺലൈന് ഇല്ലല്ലോ ഉം ബിഎഡ് മോഡിസോറിണ്ട് മറ്റേ ഇല്ലല്ലോ ബിഎഡ് ടിടിസിക്കെ ഉം ഇൻക്കാ ഡിഎൽഡ് ഇണ്ടല്ലോ ഡിഎൽഡ് അയ്നൊക്കെ താല്പര്യം അത് പിന്നെ നമ്മ പോയിന്നെ പഠിക്കണം അപ്പൊ പിന്നെ ഞാന് കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കട്ടേച്ചു
ആഹ് ഇപ്പ പിന്നെ എല്ലാരും ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനൊക്കെ ആണല്ലോ ഇങ്ങനെ ഒരുവിധം ചെറിയ ആവശ്യത്തിങ്ങള്ക്കൊക്കെ
ആഹ് അതെ ഇതൊരു ഓഫീസ് സ്റ്റാഫിനൊക്കെ പറ്റ്ണ കോഴ്സാണ് ആഹ് ഡാറ്റ എന്റ്റി ആഹ് ഓഫീസ് സ്റ്റാഫ്റ്റാണോ ക്ക്യാപറ്റ്ണെ അത് ചെറ്യേ കോഴ്‌സ്ന്നെ അതെന്നെ വല്ത്
ഞാൻ വർക്ക്യ്തീനുട്ടോ ഞാ ന് ഒരു മെഡ്സിന്റെ ഹോൾശെയിൽ ഷോപ്പിലൊക്കെ വർക്ക്യ്തീനി ഉം പിന്നെ ഇൻക്ക് കണ്ണിന് കാഴ്ച പോയപ്പോ അങ്ങനെ നിർത്തിയതാ
ആഹ് ഞാൻ സീവിക്കെ അയച്ച്ക്ക്ണ് ഇപ്പൊ രണ്ടീസം മുന്നേ പഠിച്ച സെന്ററ്ന്ന് വിളിച്ച് സിവി ഒക്കെയ ച്ച്ക്ക്ണ് എന്തേലും കിട്ടാണെങ്കിൽ പറ്റാണെല് പോകണം കര്തിക്കാണ്ട് ആഹ് ആ ഒരു ക ടെൻഷനോണ്ട ഞാൻ പഠി ച്ചറ്ങ്ങീട്ട് ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞ് ആഹ്
ഇങ്ങളെന്താസ്
ഞാൻ പറയാ ഇപ്പൊ ഞാൻ പഠിച്ചതെന്നെ മറന്നു ഇനിയിപ്പോ എന്തേലും ജോലി കിട്ട്യാ തന്നെ ഇപ്പ ആദ്യം സെന്ററിൽ പോയിങ്ങാണ്ട് ഒന്ന് ചെയ്യേണ്ടി വെരും തോന്ന്ണ്ട് ആഹ് കുട്ട്യാള് ചെറുതാണ് ആക്കി പോരാൻ ഞാൻ പറഞ്ഞ്ലേ വേറെ ആയോണ്ട് ആരും ഇല്ല
ആഹ്
അപ്പൊ ഞാൻ എന്തേലും ഒ
അല്ല എന്ത്ക്കാ ന്നിട്ട് സീ വി അയച്ച്ക്ക്ണത് എന്ത് ഒ ഇത് കടീക്കാ
കടേക്കല്ലെ നമ്മള് പഠിച്ചോട്ത്ത്ന്ന് ഇങ്ങനെ ഓല് വിളിച്ച്ങ്ങാണ്ട് ജോലി ആയിക്ക്‌ണോ പോണ്ടോ എന്താ പോ ചോയ്ച്ച്കാണ്ട് വിളിക്കൂലെ സെന്ററിന്ന് നമ്മള് പഠിച്ചെ സ്ഥാപനത്തിന്ന്
ആ അയിനെ ഞമ്മളിപ്പോ ഒര് സ്ഥാപനത്തില് പോകാണെങ്കില് അവ്ട് ത്തോരോ അക്കൗണ്ട്സിനും ഓരോ സോഫറ്റ് വെയറാ ഇണ്ടാക അപ്പ അയ്ലാണ് നമ്മള് ചെയ്യാ അത് ഓരോട് ത്ത്ള്ള അല്ല മറ്റോട്ത്ത്ണ്ടാവാ അത് ഓല് അയ്ന്റെ ട്രെയിനിങ്ങ് ഞമ്മക്ക് തെരും.
ഞമ്മളെ ഞമ്മള് ഇപ്പോ
ഇല്ലേയ് ഏഹ് ഏഹ് അല്ല അല്ല അല്ല ഞാൻ പ്പ വർക്ക് ചെയ്തീനൊക്കെ അങ്ങനെ തന്നെയാണ് ഓൽക്ക്‌ ഓൽക്കായിട്ട് ഒര് സോഫ്റ്റ് വെയർണ്ടാവും അത് ഓല് ഞമ്മക്ക് ട്രെയിനിങ്ങ് തെരും. പിന്നെ ഞമ്മക്ക് ഞമ്മളെ ഫോണിലേ ഞമ്മളെ ഫോണില് ഫസ് റ്റ് എന്തേലും വരുമ്പോ ഞമ്മക്ക് മനസ്സിലാവുല്ലല്ലോ പിന്നെ ഞമ്മള് അത്‌ ഇങ്ങനെ ഉപയോഗിച്ച് ഉപയോഗിച്ച് ഞമ്മക്കത് ശീലാവൊലൊ അത്രതന്നെ ഉള്ളെയ് ഈ കോഴ്സാളൊക്കെ
ഞാനിന്ന് ഇന്റെ മകളോട് പറയണത് ഞാൻ ഇപ്പൊ ഈ പഠിച്ചൊന്നാവുല്ല ഇപ്പനി വരാ ഇഞ്ഞി ഇപ്പത് എന്തെലും കിട്ട്യാത്തന്നെ അവ്ടെ പോയിട്ട് ആ ആദ്യം അവ്ട്ത്തെ ഒന്ന് ലെവലാകണ്ടി വെരും പഷേ ഞമ്മക്കിത് ഒര് എ ബി സി ഡി അറിയാതെ പോയിട്ട് കാര്യല്ലല്ലോ.
ഈ കമ്പ്യൂട്ടറ് പഠിച്ചാ പറഞ്ഞാല് ഞമ്മക്ക് ഈ കമ്പ്യൂട്ടറ്മ്മേ എല്ലാ വാക്ക്കളും കാര്യങ്ങളൊക്കെ ഞമ്മക്ക്‌ണ്ട് പടിഞ്ഞ് കി റ്റാന്നിള്ളതാ അത് അമ്മക്ക് കാണുമ്പ പെട്ടെന്ന് മനസ്സിലാവും ഇന്നത് ഇന്നതാണ്ന്ന്ള്ളത്. ഫോൾഡർ അങ്ങനെ ഓരോ കാര്യങ്ങള് ഇപ്പ നമക്ക് ഇപ്പൊ കമ്പ്യൂട്ടറ് പഠിച്ചിട്ടില്ലെങ്കി നമക്ക്‌ അതൊന്നും അറിയില്ലല്ലോ
ഇല്ല ആ അയിന് ഞമ്മക്കൊരു അത് തൊറക്കാനും ഇതാക്കാനും അങ്ങനെ പ്പ കോപ്പി പേസ്റ്റ് ഞമ്മക്ക് ഫോൾഡർ ഉണ്ടാക്കന് അങ്ങനെ ചെറിയെറിയ കാര്യങ്ങളൊക്കെ അറിയാം നമ്മക്ക് ഉം
ക്കൊര് അരു എന്താ പറയാ അടിസ്ഥാന വിവരം കിട്ടും മനസ്സിലാകും.
അന്ന് പഠിച്ചെറങ്ങ്ണ ടൈമിലൊക്കെ നല്ലം നല്ല ഉഷാറേനു പിന്നെ അത് അയിമെന്നണ്ട് വിട്ട് കുട്ട്യാള് ചെറുതല്ലേ ചെറുതല്ലേ പറഞ്ഞാണ്ട് ഇപ്പൊ പിന്നെ കുട്ട്യാള് ഇപ്പളും വലുതായിട്ടൊന്നല്ല പഷേ എന്തെങ്കിലുംഒന്ന് ഇല്ല്യെങ്കി ശെരിയാവൂലല്ലൊ
ക്ക്യമ്മക്കായിട്ട് എന്തെലും ഒര് പത്ത്റുപ്യ കിട്ടാണെങ്കില് അത് വേറെ തന്നെയാണല്ലോ. എല്ലത് എത്ര ഇഞ്ഞി ഇപ്പമ്മക്ക് എല്ലം കൊട്ന്ന് തര്ന്ന് പറഞ്ഞാലും ഞമ്മക്ക് ഞമ്മള്തായിട്ട് ലൊര് ആഗ്രഹം ഉണ്ടാവുലെ മനസ്സില് എന്തെങ്കിലൊക്കെ ചെറുതായാലും ഉം ഞമ്മെട്ത്ത് ഇണ്ടെങ്കി
ക്ക ജോലിക്കൊയതിനോടൊന്നും വല്യ താൽപര്യം ഇല്ല ഞാന് അത്‌ പറഞ്ഞപ്പം പറയും ഇന്നാ ഇനി ഞാൻ കുട്ട്യാളെ നോക്കി ഇവ്ടെ ഇരി
ഉം ഇന്റെ മാപ്പളക്കും ഞാൻ പണിക്ക്‌ പോണെ ഇഷ്ട്ടൊന്നുല്ല. പെരീലിരിന്നിട്ട് എന്ത് വേണേലും ചെയ്തോ പറീം
ആഹ് സ്നാ അതോണ്ടൊന്നും അമ്മള് പോയോണ്ടൊന്നും ഇപ്പോ ഒന്നും ആവൂല ഞമ്മക്ക് വല്ല തുണിം കുപ്പായം പിന്നെ എന്തേലും ചെറിയത് ആഹ്
പിന്നെ അനക്ക് ഈറ പിടിച്ചില് തൊടങ്ങും പിന്നെ ഇജ്ജി ഇവ്ടെ ഒച്ചേ വിളീം ഇടല് തൊടങ്ങും.
കയ്യൂലാ തൊന്നാണേ അപ്പ നിർത്തണം ഇന്നാല് നമ്മുക്കൊര് ആഗ്രഹല്ലേ അല്ലാ ഇപ്പം ഞാമ്മളൊക്കെ ഈ ജീവിതത്തിൽ എന്ത് നേടിന്ന് നമ്മുക്കൊന്ന് തിരിഞ്ഞ് നോക്കുമ്പോ എന്തെങ്കിലൊക്കെ പറയാൻ വേണ്ടേ
അയെന്നെ
ഇങ്ങനെ ജീവിച്ചിട്ടെത്താ
ഞാൻ പിന്നെ ഏതാലും കൊറച്ചൊര് പൂതിക്കൊക്കെ പോയിക്ക്‌ണ് പഠിപ്പിച്ചാൻ പോയിന്ന് രണ്ട്മൂന്ന്
പോയ്‌ക്ക്‌ണ്ലേ ഉം
പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ പഠിപ്പിച്ചാ പോയിനി നമ്മളെ ഇങ്ങനെ ട്യൂട്ടോറിയൽ ഉണ്ടാവല്ലോ അയില്. പിന്നെ അങ്ങനെ ഇദില് വർ മെഡസിന്റെ ഹോൾ സെയിൽ ഷോപ്പിൽ രണ്ട് മൂന്ന് വർഷം അങ്ങനെ വർക്ക് ചെയ്തു.
വർക്കേയ്തു ആഹ് ആഹ്
പിന്നെ എനിക്ക് എടത്തേ കണ്ണിന്റെ കാഴ്ച പോയേ ഇങ്ങനെ കൃഷ്ണമണി പൊറത്തേക്ക് തള്ളി വെര്ന്ന ഒര് അസുഖം വന്നിട്ട് കാ മനസ്സിലാവൊന്നുല്ല അമ്മക്ക് കണ്ണ് കണ്ടാ മനസ്സിലാവൊന്നുല്ല. പഷേ അങ്ങനൊര് അസുഖണ്ട് ഉം കാഴ്ച ല്ലപ്പോ ഉം ഒര് കണ്ണിന് കാഴ്ച്ചല്ലപ്പോ. അത് ഇഞ്ഞി ഇങ്ങനെ ആരെങ്കിലുംക്കെ മരണപ്പെട്ടാലോലേ കണ്ണൊക്കെ എടുത്ത് മാ
മാറ്റി വെക്കണ്ടൂല്ലേ ആഹ് ആഹ് ആഹ് ഒരു കണ്ണിന് കൊഴപ്പണ്ടാവൂലാ
ഒരു കണ്ണിന് കൊഴപ്പല്ല
ഇന്നിട്ടാ കണ്ണ് കണ്ടാ അറിയോ?
ഇല്ലേ കണ്ണ് കണ്ടാ മനസ്സിലാവൂല്ല എനിക്കങ്ങനെ കാഴ്ച്ചെല്ലാന്നൊന്നും ആർക്കും കണ്ടാ മനസ്സിലാവൂല്ല
ആഹ്
അത് നമ്മളെ ഈ കണ്ണ് പോലെ തന്നെ
അയിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട്ക്കാണെ ഒരു കണ്ണിൻ്റെ
ഉം ഇരുട്ടില്ല ട്ടോ വെളിച്ചം തന്നെയാണ് പക്ഷെ നമ്മക്ക് ഒന്നും കാണൂല ഒരു കണ്ണ് പൊത്തി പിടിച്ചാല് ഒന്നും കാണൂല ഉം ഒക്കെ ഇങ്ങനെ ബ്ലററായ പോലെ
ഇന്നട്ട് ഒറ്റ ഒരു കണ്ണോണ്ട് നോക്കുമ്പോ എന്തങ്കും ബുദ്ധിമുട്ട്ണ്ടാവലുണ്ടോ?
ണ്ട് നിക്കാതെ അത് ഒരു കണ്ണോണ്ട് ഇങ്ങനെ സ്ട്രെയിൻ ചെയ്തിട്ടേ
എല്ലോ ആ കണ്ണോണ്ടെന്നെ നോക്കിട്ടാവൂലേ ഉം
എന്നാലും ഞാനിപ്പ സ്കൂട്ടിയിതൊക്കെ ഓട്ടും എല്ലോടത്തും കൂടി പോവൊക്കെ ചെയ്യും. അങ്ങനെ പ്രശ്നൊന്നുല്ല തലവേദന ഇണ്ടാവും യാത്രൊക്കെ ചെയ്ത് വന്നാല്
ഉം വേറെ കൊഴപ്പൊന്നുല്ല ല്ലേ
ലൈസൻസൊക്കെ കിട്ടില്ലേ ഇപ്പൊ
ആഹ് അത് എങ്ങനെ ഇങ്ങനെ കണ്ണായിട്ടന്നെ എടുത്ത്
ആഹ് ഇപ്പൊ അടുത്ത് ഞാൻ വണ്ടിയോട്ടല് തൊടങ്ങീട്ട് നാലഞ്ച് വർഷം ആയിക്കണ് ഇപ്പൊ എടുത്തെ ഇപ്പൊ ഒരു ഒരഞ്ചാറ് മാസം ആയിറ്റോള്ളൂ
ആഹ് അപ്പൊ ഈ കണ്ണിന്റെ പ്രശ്നത്തിന് കൊഴപ്പൊന്നു ഇല്ലായിരിക്കൂല്ലേ
ഏഹ് വേറെൊരാളെ വെച്ച് പോകാനൊന്നും പറ്റൂല അങ്ങനെ. ഞമ്മക്ക് മാത്രം പോവാ.
ഉം എന്നാ ശരി എന്നാ വെക്കെട്ടെട്ടോ
ആഹ് ആയിക്കോട്ടെ ആയിക്കോട്ടെ
ഉം